ആഹ് ഞാന് രാത്രി ആയാല് കൊറച്ചെ റെയ്ഞ്ചിന്റെ ഇഷ്യൂണ്ടാവും അപ്പൊ അതാ ഞാൻ കേൾക്ക്ണ്ടോ ചോയ്ക്ക്ണെ?
ആഹ് റെയ്ഞ്ചിന്റെ ഇഷ്യൂണ്ട്ടെ ഒരാള് പറയ്ന്ന്ണ്ട് കേക്ന്നില്ലാന്നൊക്കെ
ആഹ് ഞമ്മക്ക് പകല് കിട്ട്ണ മാരിയാവൂല രാത്രിയാവുമ്പോ പിന്നെ ഈ മഴെന്റെ മൂടിപ്പുടുത്തൊക്കാവുമ്പോ
ആഹ് അതെ അതെ ഇന്റെ ഭക്ഷണൊക്കെ ങ്ങള് കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ?
ആഹ് ഭക്ഷണം ഒക്കെ ഞങ്ങളൊക്കെ നേരത്തെ കാലത്തെ കഴിക്കും
അതെ അതെ ആഹ ആഹ് രാവിലെക്കെന്താ ഇണ്ടാക്കിയെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ? ഏഹ്? ഞാനോ? ഇല്ല്യ വീട്ട് തന്നെയാ
എന്നെ?
വീട്ടിലെ പണിയള് അങ്ങനെതന്നാ
വീട്ട്ലെന്നെ അമ്മക്കൊരുപാട് വർക്ക്ണ്ടാവൊല്ലലെ അതന്നെ കാര്യായിട്ട് ചെയ്യാ
വീട്ട്തെന്നെണ്ട്
ആഹ്
ഏഹ് അ അടിക്കാനും, അലക്കാനും, തൊടക്കാനൊക്കില്ലേ?
ആഹ്
പിന്നെമ്മ നമ്മക്കീ വൃത്തീല് വെച്ചോണ്ട് പിന്നത് അങ്ങട്ട്ങ്ങോട്ടും വെക്കുമ്പോ നമ്മക്കൊരു എടങ്ങേറല്ലേ?
ആഹ് അതന്നെ
ഉം പിന്നെ നമ്മള്പ്പൊ വേറെ വർക്കിന് പോയിക്കഴിഞ്ഞാല് ഈടെ വന്ന്നെ അയിന്റെ ഡബ്ൾ വർക്കെക്കും
ആഹ് വീട്ടില് വേറെ ആള്ണ്ടെങ്കില് പിന്നമ്മള് വെരുമ്പോത്തിന് വർക്ക് വ്ടെ എരട്ടി കിട്ടും എല്ലാ അമ്മള് വീടൊക്കെ അട്ച്ചിട്ടിട്ട് മ്മളെ പണിക്ക് പോവാണെങ്കില് ഞമ്മള് ഇട്ടമാരിയെന്നെ വെരുമ്പൊളുണ്ടാവും
അതെ
ഞാനാദ്യൊക്കെ അങ്ങനെ പോയീന്ന് ഇതേമാരി ഞമ്മളെ പണിയൊക്കെ കഴിച്ച് വൃത്തിയാക്കീന്റേഷം വർക്കിന് പോയാലും വെരുമ്പോ അമ്മള് കേറുമ്പോ ഞമ്മളാ തൊർക്ക്ണെ ഇതന്നെണ്ടാവൊള്ളൂ
ആഹ് ഇങ്ങള് വർക്കെയ്തിനു?
ഞാ മറ്റെ ഫാഷൻ ഡിസൈനിങ്ങ്ന് കൊറച്ചൊക്കെ പോയിന്ന്
ആഹ് ആഹ് എന്നട്ടോ പട്ച്ചിനൊ?
ആഹ് കോഴ്സ് പൂർത്തിയാക്കിക്ക്ണ് ഞാ ഒരു ഷോപ്പില് പോയിന്ന്
ആഹ് സ്റ്റിച്ചെയ്യോ?
ആഹ് ഇപ്പൊ ഒ എവ്ടിം പോണില്ല്യാട്ടോ ഇപ്പൊ വീട്ടിലിരിന്ന്ട്ട് അയൽവാസിന്നൊക്കെങ്ങെനെ കൊൺണ്ട്രാണെങ്കില് അതെക്കെ അട്ച്ചൊട്ക്കും
എന്നാലും നമ്മക്ക് അത്യാവിശ്യം നമ്മളെ കയ്യ്മ്മേ ഒരു പൈസെണ്ടാവുമ്പോ ഒരു വേറെ
ആഹ് അഹ് പറയൂ ഹസ്ബെ ഭർത്താ വ് പറയും ഞാന് ചെലവൊക്കെ നടത്ത്ണെ പിന്നെന്തിന് ഇജ്ജ്ങ്ങെനെ കഷ്ട ഞാ പറയും അതങ്ങനല്ലേ നമ്മളൊരു എന്തെങ്കിലൊക്കെ ജോലി ചെയ്ത്ട്ട് നമ്മളെ കയ്യിലൊര് അഞ്ചോ പത്തോ ക്യാഷ് വന്നാല് ഞമ്മക്ക് അതൊരു റാഹത്തല്ലേ?
അഹ് വേറെത്തന്നെ ഞമ്മക്കെന്നൊരു എന്തോ ഒരു വെല വെലയിള്ള പോലെ തോന്നും
ആഹ് ഞമ്മള് നയ്ച്ചിട്ട്ള്ള ഒരു വരുമാനാള്ളെത് എന്ന്ള്ള രീതീല്
നമ്മള് വീട്ടിലിപ്പം എട്ക്കാ നമ്മക്ക് വീട്ടില്പ്പം ശമ്പളൊന്നുല്ലല്ലോ?
ഇപ്പൊ പിന്നെ ഫോണ് തൊർന്നാല് അങ്ങത്തെ പരാതികളൊക്കെല്ലേ കാൺണൊള്ളൂ ഭാര്യമാര്ക്ക് വീട്ടില് ശമ്പളം കൊടുക്കണന്നൊക്കെ
അതെ ആഹ് ഞമ്മ അത് ഇതിനൊരു വെലയില്ലല്ലോ ശമ്പളം നമ്മള് ശമ്പളം ചോയിച്ചാ അവര് പറയും നിങ്ങള് വേറെ പോയ്ക്കോ
വേറെ തെര്ഞ്ട്ത്ത് പോണ്ടിയെരും
ആഹ് അല്ല ഞമ്മക്കിപ്പെന്തായാലും മാസം ഇരുവത്തയ്യായിരൊന്ന് വെച്ച്
പ്പൊ അവരെമാതിരി ജോലി ചെയ്യെന്നേണ് വീടും, മക്കളിം, പരിസരോ ഒക്കെ വൃത്തിയാക്കി കൊണ്ടട്ക്കല്ലേ അതൊരു ജോലിന്നെല്ലെ?
അതെ ഇത് പക്ഷെ നമ്മളെ കടമ നമ്മളെ ഉത്തരവാദിത്തം ജോലില് പെടൂല
അതാണ് പറഞ്ഞത് അവര് പുറത്ത് പോയി ജോലി ചെയ്ത് ക്യാഷ് ഇണ്ടാക് കൊണ്ടന്ന് എന്നിട്ട് നമ്മുക്ക് ചെലവിന് തരണ് അതൊക്കെ അവര് പറയ അപ്പൊ ഞമ്മള് എവിടേലും ഞമ്മളെ കൊണ്ട് കഴിയണ രീതിയിയില് ഇപ്പ എനിക്ക് പൊറത്ത് പോവാൻ പറ്റൂല വീട്ടില് സൗകര്യങ്ങള് അങ്ങന് ഇല്ല അപ്പൊ ഉമ്ക്കൊക്കെ ഭർത്താവിന്റെ ഉമ്മക്കെ കുറച്ച് പ്രായയായി ക്കെന്നാപോലൊന്നും തനിച്ച് വിട്ടിട്ട് അങ്ങനെ പോവാൻ പറ്റൂല
അതെ അതെ ആഹ് ആഹ്
എന്തേയ്യും ഒരു മെഷീൻ ഇവിടെ വീട്ടിലിണ്ട് അപ്പൊ അങ്ങനെ അടിക്കണത് ദാ അറിയുമ്പോ അയൽവാസികൾക്കൊക്കെ ഏഹ് ചുരിദാറും ബ്ലൗസും ഒക്കെ അടിക്കും
അതെ അത്യാവശ്യം അത്യാവശ്യം അതൊക്കെ കിട്ടിക്കഴിഞ്ഞാ തന്നെ ഒരുവിധം പൈസയല്ലോ
ആഹ് അതുപോലെ മക്കൾക്ക് ഈ ഈ സ്കൂളൊക്കെ തൊറക്കണ സമയവുമ്പോ യൂനിഫോമുകളൊക്കെ അടിക്കും
ആഹ്
ആഹ് ആഹ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടടക്കണ്ട് ഫ്രീ ആയിരിക്കുമ്പോ ഞാൻ എന്ത് യ്യും അതൊക്കെ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കും ആഹ് വെട്ടിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കി അതൊക്കെ വെച്ചിട്ട് എന്തെങ്കില്ക്കെ ഒന്ന്
ആഹ്
അങ്ങനത്തെ പരിശ്രമങ്ങളൊക്കെ ഇങ്ങനെ നട
എന്തെങ്കി ഡ്രസ്സല്ലേ
ആഹ് നമ്മളീ കഴുത്തിന് ഏഹ്
മോളിണ്ടാ
ആഹ് ഇക്ക് നാല് മക്കളാണ് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും പെൺകുട്ടി മൂത്താള് നേഴ്സിങ്ങിനാ
ആഹ് ആഹ്
രണ്ടാമത്തെ ആള് പ്ലസ്ടുന് എത്തിക്ക്ണ്
അതെ നേഴ്സിങ് എവിടെ അവ് വീട്ടീന്ന് പഠിക്ക എങ്ങനെയന്ന് അവൾ ഡൈ
അല്ല ഓല് രണ്ടു പേരും ഹോസ്റ്റലിലാണ് ഞാനും ചെറിയ രണ്ട് ആൺമക്കളും മാത്രം വീട്ട ട്ടിൽ ഉണ്ടാവുള്ളൂ
ആഹ് ആഹ്
ഒരു സഹായത്തിനുള്ള പ്രായായ രണ്ട് മക്കളും ഹോസ് ചല്ലോ ഞാപറയാ അവര് പഠിച്ചോട്ടെ അവരിപ്പപഠിക്കണ കാലല്ലേ
അഹ് ആഹ് എന്താ മോളെ പ്ലസ്ടുത്തെ മോളന്താ ഹോസ്റ്റലാക്കിയെ
അവള് മറ്റേ അറബി കോഴ്സ്ണ്ടല്ലോ വഫിയന്റെ ആഹ് അപ്പൊ അത് രണ്ടും കൂടിയാണ് അപ്പൊ അത് ഹോസ് റ്റലന്നെ വാണം നിന്ന് പടിക്കണ്ടേ
ഓ അത് ശെരി ആഹ് ആഹ് അഹ് എന്താ അറബികോഴ്സെടുത്തെ
അത് ഓൾക്ക് താല്പര്യം അതാണ് ഓൾ ആദ്യമേ പറയീന്ന് ഞാന് വഫിയന്റെ കോഴ്സാണ് ഇടുക്കണട്ടാന്നറിയും അപ്പൊ അതിന്റെ കൂടെ ഞമ്മളെ കൊമേഴ്സും കൊമേഴ്സ ആണ് തിരഞ്ഞെടുത്ക്ക്ണ് സയൻസ് കിട്ടൂലാ
ഓ അതെ
ആഹ്
ആഹ് ആഹ്
അപ്പൊ അങ്ങനൊക്കെ പൊണണ്ട്
ആഹ് ആഹ് ഇപ്പൊ രണ്ടാൺകുട്ടികളാ വീട്ടില് ഒള്ളല്ലെ
ആഹ് ആൺകുട്ടികളും ഞാനും മാത്ര വീട്ടിലുള്ളത്
ആഹ് ആഹ് അവരെക്കൊണ്ട് എന്താലും ഒന്നും പറ്റൂലല്ലോ
ക്കെ രാവിലങ്ങണ്ട് പോയി കഴിഞ്ഞാല് നമ്മള് ഫ്രീയല്ലേ അപ്പൊ ജോലി കഴിഞ്ഞാല് ഇതേമാരി നമ്മളീ ചുരിദാറിന്റെക്കെ കഴുത്തൊക്കെ പല മോഡലിലും ഉണ്ടാവോല്ലോ അപ്പൊ വെട്ട്കഷ്ണങ്ങളൊക്കെടുത്തിട്ട്
അതെ
അതൊക്കെ ഒന്ന് പരീക്ഷണങ്ങൾ നടത്തി നോക്കൂ
അത് ശെരി ആഹ് ആഹ്
എല്ലാത്തിൻമലും ഒരേ മോഡലും വേണ്ടല്ലോ നമ്മളിപ്പോ പഠിച്ചത് മറക്കാതിരിക്കാനും വേണ്ടിട്ട്
ആഹ് ആഹ്
ങ്ങള് വീട്ടിലന്നെആവോലോലേ പണിയൊന്നുംണ്ടാവൂലല്ലേ
പണിയല്ലാ പണിയൽ രാവിലെമ്മൾ തീർത്തില്ലേ പിന്നെ
ആഹ്
വൈകിട്ട് പിന്നെ പ്രതേയ്ച്ച് പണിയൊന്നില്ലല്ലോ പിന്നെ വൈകിട്ട് ട്ട് എന്താണ് രാവിലെണ്ടാക്കിയസാമ്പാർണ്ടാക്കിട്ടുണ്ട് പിന്നെ മീൻപൊരിച്ചിണ്ട് ഉമാർ ദോശണ്ട് ദോശ് ചൂടാവാർക്കുണ്ട്
ആഹ്
അപ്പൊ രാത്രിത്തെ ഫുഡ് ആയി പിന്നെ വേറന്നൊല്ലല്ലോ രാത്രി നമ്മക്ക് ജസ്റ്റ് മോനെ ഒന്നര മണിക്കൂർ ഇരുത്തിയിട്ടൊന്ന് ബുക്സൊക്കെ ഒന്ന് നോക്കണം
ആഹ് അതാണ് റിസ്ക് ന്റാള് ചെറിയ ആള് എൽ കെ ജി ആണ് അവന് പിന്നെ പൊതുവെ സംസാരത്തിനൊക്കെ കുറച്ച് ച്ചൊരു ബാക്കിലാണ്
അതെ സംസാരിക്കൂല്ലേ
സംസാരിക്ണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് പ്രാവശ്യം ഒന്ന് പറഞ്ഞാലേ ഒന്ന് ചെർ തായിട്ടൊക്കെ ഒന്ന് പറയുള്ളൂ
ആഹ് മ
മറ്റ മടിയായിട്ടല്ല അവൻ പൊതുവേ സംസാരിച്ചിന്നില്ല ഇപ്പൊ നാല് വയസല്ലേ ഒരു മൂന്നര മൂന്നേമു ക്കാല ആയി തുടങ്ങിയപ്പോളാണ് സംസാരം തന്നെ തുടങ്ങിക്ണ്
സ്പീച്റാപ്പി കൊണ്ടുവോയ്നോ
അതിന്റെ ആവശ്യം വന്നില്ല ഞാന്‍ ഡോക്ടറെ കാണിച്ചിരുന്നു ഡോക്ടര്‍ ചോദിച്ചു ഉമ്മാ എന്ന് വിളിക്കണോ? വീട്ടിൽ കോഴിയുണ്ട് അപ്പൊ കോഴിന്ന് പറയും അപ്പൊ ഡോക്ടർ പറഞ്ഞു സംസാരിക്കാൻ പറ്റാത്ത കുട്ടി അല്ല സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അങ്ങനൊന്നും സാരിക്കില്ല ഓരോ
പക്ഷെ അവന് ബുദ്ധിക്കൊന്നും പ്രശ്നമില്ലല്ലോ
ഇല്ല നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കൊണ്ട് വരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ആഹ് ഇന്നോടത്തുണ്ടന്നുള്ള പോ കണ്ട കണെിൽ അത് കൊടുരാം അപ്പ കേൾവിക്കും കുഴപ്പമില്ല അപ്പൊ ഡോക്ടർാര ഇങ്ങനെ കുട്ടികൾക്ക് അങ്ങനത്തെ പ്രശ്നംന്നുമല്ല ഇനി വേറെ ഒരേ പ്രായമുള്ള കുട്ടികള കൂടെൊക്കെ എന്താവുമ്പോള് ഒന്ന് റെഡി ആായി വന്നോളൂന്ന് വിചാരിച്ചിട്ട് എടുത്തുള്ള ഒരു അംഗലവാടിൽ കൊണ്ടാക്കിയന് ഒരു മൂന്നാല് മാസം
ആഹ് ആഹ്
അപ്പൊ ഇങ്ങെ ചെറുതായിട്ട് ഓരോൊക്കെങ്ങനെ പറഞ്ഞ തുടങ്ങിഓല പ്രായത്തിലുള്ള കുട്ടികളായിട്ട് ഇങ്ങന ഇടപൊക്കുമ്പളേ നമ്മള് ഇപ്പ വീട്ടിൽ പോ ഞാനൻ പോകും ഒറ്റക്കല്ല ഞമ്മിപ്പോ എത്രയച്ചിട്ട പറയാുക
അതെ
ആ്ഹ് അങ്ങനെപ്പ ഇങ്ങനെ കൊറെേശെ തുടങ്ങിയിട്ടുള്ളൂ അപ്പപ്പയീ ന്നാല് വയസ്സായില്ലേ എൽ കെ ജി, യു കെ ജിം കയ്ഞ്ഞ് ഒന്ന്ക്കത്തുമ്പോത്തിന്. ആറ് വയസിൽ എത്തണെങ്കി ഇപ്പൊ തന്നെ ചേർത്തണ്ടേ വിചാരിച്ചീട്ട് അങ്ങനെ ചേർത്തിതാണ്.
അത് ശെരിയാ, ആഹ് ഇപ്പം ഇന്നിട്ട് ഇപ്പത്രേല എൽ കെ ജി യു കെ ജി ലാ?
അല്ലാഎൽ കെ ജിയില് ഇപ്പ ചേർത്തീട്ടൊള്ളൂ
അത് ശെരി ആഹ് ആഹ്
അപ്പ ഞമ്മക്കന്നെങ്ങനെ മൻസിലാക്ക്യട്ക്കണോള്ളു അപ്പ ടീച്ചേഴ്സിന്പ്പോന്നും ഓം പറനത് തീരെ മൻസിലാവ്ണ്ടാവൂല. അപ്പൊ ഞമ്മളെന്തെയ്യും അവരിങ്ങനെ ഫോണിലിങ്ങനെ വ്ട്ടരും ഇന്ന പാടങ്ങള്ട്ത്ത്ക്ക്ണത് ന്നക്കള്ളത്.
അ ആഹ് അവര് ഫോൺല് പ്പയ്ച്ചര്ന്ന്ണ്ട്ലെ?
ആഹ് ഇപ്പയില്ലേ സ്കൂളും അങ്ങനെ തന്നെയാളാ. അന്നാന്ന എടുത്ത ക്ലാസ്, ഇതൊക്കെ ഓൺലൈനിൽ ഗ്രൂപ്പാക്കിറ്റ്, ഓരോ വിഷയ് ഇതിന് ഓരോ ഗ്രൂപ്പ് ആക്കിട്ട് ഇങ്ങനെ വിട്ട് തരും.
ആഹ് അതെ, കുട്ടിക്ക് വർക്ക് ബുക്കില് കൊടു ക്കൂലാ പഠിക്കാള്ളത് ഇങ്ങനെ ഫോ ഞമ്മള് പേരൻസ്നോട് പറയലാ?
അതല്ല വർക്ക് ബുക്കക്കെ ഓല് അവിടെ വാങ്ങി വെക്കും. അവര് അവിടുന്ന് തന്നെ ചെയ്യിക്കും അതല്ലെങ്കില് വെള്ളിയാഴ്ച ആഹ് വെള്ളിയാഴ്ച ദിവസങ്ങളാണെങ്കില് വീട്ട്ക്ക് കൊടുത്തേക്കും കാരണം ശനിയും ഞായറും രണ്ടൂസം ലീവ് എട് ക്ക്ട്ണ്ടല്ലോ അപ്പൊ തിങ്കളാഴ്ച ചെല്ലുമ്പോത്തിന് അവര് ഒന്നോ രണ്ടോ പേജീല് കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ്കാണ്ട് അങ്ങനെ കൊടു
ആഹ്, പിന്നെ കുട്ടീയക്കത് ഓർമ്മ വേണോ അല്ലോ അതോണ്ടായിരിക്കും.
ആഹ് അല്ലാന്ന്ണ്ടെങ്കിൽ ഓല് വർക്ക് ബുക്കക്കെ അവിടെ ഉം ക്ലാസ് റൂമിൽ തന്നെ വെക്കും ഇന്ന് ട്ട് അവിടുന്ന് ചെയ്യ് ഇണ്ടെങ്ക് ചെയ്യും അല്ലെങ്കില് ഇതേമാതിരി ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്ത് ണ്ടായിരിക്കും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഇണ്ടാവുല്ലോ ഇപ്പളെക്കെ ആണെങ്കി ല് പണ്ടൊക്കെ എൽ കെ ജിന്ന് അക്ഷരങ്ങളാണ് ആദ്യം പഠിച്ചൊടങ്ങാ ഇപ്പക്കെ വായനന്നെ മ്, ഇംഗ്ലീഷ് ബുക്കൊക്കെ ണ്ട് എടുത്താൽ ഫസ്റ്റ് എ ബി സി ഡി ഒന്നും അല്ല. വേറെള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്ക്ണത്.
വല്യ, വല്യാ കാര്യങ്ങള് ആയിരിക്കും അല്ലേ?
ആഹ് ഫസ്റ്റ് തന്നെ ബിഗ്, സ്മോള്, ഫാറ്റ്, തിന്ന് അങ്ങനൊക്കെ പറഞ്ഞ്ങ്ങാണ്ട്
ആഹ് ആഹ്
മറ്റേ നമ്മള് ഫസ്റ്റ് പോയാല് ആഹ് ആഹ്, മലയാളത്തിലാണെങ്കിലും അ, ആ, ഇ, ഈ എന്നൊക്കെ പറഞ്ഞാണ്ട് അക്ഷരങ്ങളാണല്ലോ, പഠിപ്പിക്കല്.
അതെ, അതെ. മാറി സിലബസ ക്കെ മാറി.
ആഹ്, ഇപ്പൊ കുട്ടികൾക്ക് വെല്ല്യ, വെല്ല്യ വാക്കും സെന്റൻസും ഒക്കെയാണ് ഇണ്ടാവ്ണത്.
ആഹ് ആഹ് അത്യാവശ്യം സ്കൂവീട്ടന്നന്നേ പഠിച്ചിട്ട് പോണ്ടേരും
ആഹ്
ആഹ് ആഹ്
അങ്ങനൊക്കെ ഓല പൊറകെ നടക്കണം ഈ ടൈമ് മുതല് കൊറച്ചേരം കൊറച്ചൊക്കെ ഇരിക്കുള്ളൂ ചെറിയ മക്കളല്ലേ പിന്നെ ഒറങ്ങണം അത് ത് പ റഞ് കാണ്ടിങ്ങനെ ഓരോ ഇത് പറയും
ഉം ഉം നേരത്തെ കടന്ന് റങ്ങോ?
ഉറങ്ങൊന്നുല്ല ഒറങ്ങണെങ്കില് എല്ലാരും കിടന്ന് ലൈറ്റോക്കെ ഓഫ് ആക്കിയാലേ ഉറങ്ങൊള്ളൂ. പക്ഷെ ബുക്ക് എടുത്തകണ്ണ്ടിയെരും പുസ്തകം മുന്ന്ന്ന് ഇടുത്തച്ചിട്ട്. ഒറക്ക് വരണ് പറഞ്ട്ട് പുസ്തകൊക്കെ ഇ ട് ത്തച്ചിട്ട് വേറെള്ളതിന് ന്നിക്കും.
അതെ ഫോൺ നോക്കുന്ന പരിപാടി ഇണ്ട.
ഫോണ് ഞാനങ്ങനെ എപ്പളും കൊടുക്കൂല. കിട്ടിയാലൊക്കെ നോക്കും പക്ഷെ ഞാനങ്ങനെ
അല്ല ചെല കുട്യാക്ക് കൊടുക്കണ്ടല്ലോ ന്നമ്മ അവര് പാസ്വേടൊക്കെ കണ്ട്പിടിച്ചിട്ട് അവര് തൊടങ്ങൊലോ?
ആഹ് ഇത് ചെല ടൈമില് ഓല് ഞാാന് കൊറച്ചേരൊക്കെ ന്ന് ഇട്ത്തോട്ടേന്ന് വിചാരിച്ച്കാണ്ട് അങ്ങനെ ചെല ടമിൽ ഞാ ഓണാക്കി വെച്ച് കൊടുക്കൂ എന്ന ടൈമിന് ഞാൻ ഓണാക്കി വെചൊടുക്കും പിന്നെത്ര സമയത്തിന്റെള്ളിൽ ഇൻക് ക്ക് തരണ ട്ടൊന്ന് പറുമ്പോ കൊടുന്നേരും ചെയും. ഉം ഫോണിലങ്ങനെ വല്ലാതെ കളി കൊടുക
അതോണ്ട് കൊഴപ്പുല്ല
ഉം ഇന്നാ ശെരി ഞമുക്ക് ഇനി പിന്നെ വിളിക്കാം ആഹ് ആയിക്കോട്ടെ.